ഹലോ
ഹലോ
ആഹ് കേക്കണല്ലേ ആഹ് ഉണ്ട് കേക്കുന്നുണ്ട് അവിടെ കേക്ക്
എന്തൊക്കെയ വിശേഷം ചായക്കെ കുടിച്ചോ
ഉം നല്ല വിശേഷം ചായ കുടിച്ചു ഭക്ഷണം കഴിച്ചു
ഏഹ് കഞ്ഞികുടിക്കണ്ട നേരക്ക ആയോ
ആഹ് കഞ്ഞി കുടിക്കേണ്ട നേരൊക്കെ ആയി
ആഹ പതിനൊന്ന് മുക്കാല് ആയില്ലേല്ലേ ആ അതെ അതെ അതെ ആ അങ്ങനെ രാവിലത്തെ ചായ കഴിഞ്ഞിട്ട് അയിന്റെ ഇടക്കൊക്കെ കഴിക്കണ ആളാണോ
ആഹ് അതെ കഴിക്കൂം പിന്നെ ഇപ്പോ മയ ആയൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ പുറത്ത് കിട്ടീ അതൊക്കെ മഴ ഇങ്ങനെ പെട്ടെന്ന് മൂടി വന്നപ്പോക്കെ അങ്ങോട്ടേന്നെ എടുത്ത് വീണ്ടും ഇതേപോലെ വെയിലറച്ചപ്പോ
ഞാൻ ആ പണിക്ക് നിക്കലേ ഇല്ലേ ഞാൻ എന്താ ഞങ്ങള് മേലെ കോണിക്കൂട്ടിൽ ഇങ്ങനെ കുറച്ച് സ്ഥലമുണ്ട് അപ്പോ അവിടെങ്ങനെ കുറ ആയാലും അഞ്ചാറായയാലും കെട്ടി വെക്കുകയാണ് വെയിലാണെങ്കിലും മഴയാണെങ്കിലും അവിടെ ഇട്ടിട്ട് ഉണ്ടെങ്കിലേ ഒണങ്ങു മെഷീനിൽ ട്ടിട്ട് വെള്ളം കളഞ്ഞിട്ട് പിന്നെ അവിടെ കൊണ്ട് പോയിട്ടാല് ണ്ട് ഒണങ്ങും അല്ലാന്നണ്ട ഈ വെയില് കണ്ടാന്ന് പുറത്തു കത്ത് ഇട പിന്നും ഇങ്ങനെ ആകത്തക്ക്കിടണം പിന്നും പുറത്തക്ക് കിടണം അതന്നെ ഒരു പണിയാണ് നമ്മുക്ക് അത് വല്ലാത്തൊരു റിസ്ക് പിടിച്ചതാ പിന്നെ ഇന്നലെ പിന്നെ അതേപോലെ ഇങ്ങനെ വെഴുക്കി വീണിട്ടുണ്ട് ഇവിടുത്തെമ്മ
ആഹ്
അയല്മ്മെന്നത് എടുക്കാനൊക്കെ വേണ്ടിപ്പോയപ്പോ വഴുക്കി വീണതാണ് കാലിന്റെ പൊറടിയുടെ അവിടെ പൊട്ടായിട്ട് പ്ലാസ്റ്റർ ഇട്ടി ഇരിക്കുകയാണ് അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പൊ മഴയ കാരണം എല്ലോടും വഴുക്കലും ചെയ്തു പതൊക്കെ തന്നെയല്ലേ പുറത്തക്ക് ഇറങ്ങാൻ വയ്യാത്ത ഭയങ്കര മഴയണല്ലോ ഇന്നലൊക്കെ ഭയങ്കര മഴ ആയിരുന്നില്ല ഇന്നും ഇതപ്പോ ഇരട്ട്ത്തിക്കാണ്ട് ഇങ്ങനെ വരുന്നുണ്ട് മഴ
ആഹ് ഇവിടെ അതേപോലെ വന്നീനി ഇപ്പൊ ഒന്നാണ് വെയില് ഇങ്ങനെ അത് പെട്ടെന്ന് മൂടും ചെയ്യുന്നുണ്ട് അപ്പൊ കുറേ ഉണ്ടായപ്പോ പൊതപ്പും വിരിപ്പുംഒക്കെ
ആ ഉച്ചക്കത്തേുള്ളൊക്കെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞാ ഉച്ചക്കള്ളേക്കെ
ആഹ് ആഹ്
എങ്ങനെയാണ് എന്നും മീനും ചിക്കനും അങ്ങനെ എന്തെലുമൊക്കെ വേണോ അവി ടെ അങ്ങനെയാണ് മീന് എന്നും മീൻ മസ്റ്റ് ആയിട്ട് വേണം അല്ലാന്നുണ്ടെ ങ്കില് ചിക്കനോ ബീഫോ അങ്ങനെ എന്താട്ട് മീന്റെ ഒരു മണയില്ലാന്ന് ചോറന്നെ അറങ്ങില്ല. ഉം രണ്ടാ ഇപ്പൊ എൻക്കാണ് ട്ടോ തീരെ പറ്റാത്ത്. ഹസ്ബൻഡിനാണ് മറ്റ മറ്റർക്കാണെങ്കിലൊന്നും അങ്ങനെ കുഴപ്പല്ല. അവര് അവർക്ക് നല്ല ഇഷ്ട തൈരാണെങ്കിലും വെളിച്ചെണ്ണിം ഇപ്പും കൂട്ടിട്ടാണെങ്കിലോ ചമ്മന്തി ഒക്കെ കൂട്ടിട്ടാണെങ്കിലും അവര് കഴിച്ചോളും. എനിക്കാണെങ്കി അങ്ങനൊന്നും എനിക്ക് എറങ്ങൂല്ല കഴിച്ചൂന്ന്ള്ള ഫീലേ വരൂല അങ്ങനൊക്കെ കഴിച്ച്ണ്ടെങ്കില് അങ്ങനെക്കെ പലോരും പലേ ടേസ്റ്റ്ള്ള ആൾക്കാരാണ
ആഹ് ഇന്റെമ്മ അങ്ങനെയാണ്
വീട്ടില് രണ്ടാളും മൂന്നാളും ഉള്ളെങ്കിലും മൂന്നാൾക്കും മൂന്ന് ഐറ്റത്തിലാണ് ഇഷ് ടങ്ങൾ അപ്പോ ആഹ് ഇന്ന്പ്പൊ രാവിലന്നെ ദോശയായിരുന്നു കറിയും ഗ്രീൻ പീസ് കുറുമയായിര്ന്നു അപ്പൊ ആൾക്ക് ഗ്രീൻ പീസ് പറ്റില്ല. അപ്പ യാം പറഞ്ഞു പോഷകാഹാരം ഒന്നും നിനക്ക് പറ്റില്ല നല്ലത് കഴിക്കണം ഞാ ഇവ്ടെണ്ടാക്കിയത് ഇനി മുതല് ഞാനെന്നും ചിക്കനും മീനും ഒന്നുംണ്ടാക്കൂല ഇങ്ങനെ ഗ്രീൻ പീസ് അങ്ങനെ ധാന്യങ്ങളെ ണ്ടാക്കൊള്ളൂ അതെന്താണ്ടാക്കിയത് വെച്ചിട്ടെങ്കി അത് കഴിച്ചോളണംന്ന് പറഞ്ഞിട്ട് ഇന്ന് ആള് മിണ്ടാതിരുന്ന് കഴിച്ചു പോയി ട്ടോ അതങ്ങനേ വഴിയെ കഴിക്കുമ്പോൾ ശീലായി ക്കോളും ന്ന് വിചാരിക്കും. എന്താ കുട്ടി കരയുന്ന്ണ്ടോ
ആഹ് കുട്ടിക്ക് ഇവ്ടെ ഓരോരോ വികൃതികള് ഇങ്ങനെ കാട്ടാന്
ആഹ് ചെറുതാണ്
ആഹ് ചെറിയ മോളാണ് ഞാന്ങ്ങനെ വിളിക്കാം വേണ്ടി ആഹ് ഒന്നര വയസ്സ്
ആഹ് ആ സമയം നമ്മൾ നല്ല നോക്കണ്ട സ്റ്റേജാണ്. അവരെല്ലോടും കു കുത്തി പിടിച്ച് കേറീട്ടും കിട്ടിയതൊക്കെ വായില്ട്ട്ട്ടും നമ്മള് കണ്ണ് വെ നേരം കൊണ്ട് അവര് എല്ലായിടത്തും എത്തും. അങ്ങനെയാണല്ലോ അവര് അത് നമ്മളും ഇതൊക്കെ കഴിഞ്ഞ് വന്നയ്ന്നെ നമ്മളും എന്റെ മോള്പ്പോ യു കെ ജിക്ക് ആയിട്ടോ. മോള് ചെറുത് മോളാണ് അവ ഭയങ്കര വിക്രസേര്ന്നു. വികൃതിയൊന്നും കാട്ടല്ല അവര് തന്നെ പൊരിയാ സ്റ്റൂള്മ്മെ കേറ ജനൽമ്മെ കൊത്തിപ്പുടിച്ച് കേറ ജനൽ മ്മെ കൊത്തിപുടിച്ച് കേറാ കോണിമ്മെ സ്റ്റെയർ ക്കേഴ്‌സ്മ്മക്കൂടെ കേറ. നടത്തം തൊട ട്ങ്ങ്ണീന്റെ മുന്നേ സ്റ്റേർ കേഴ്‌സ് ഒക്കെ കേറി മേൾലെത്തിയിട്ട്ണ്ടാവും എല്ലാ വാതിലും അടക്ക അപ്പ പ്പിന്നെ എന്താ ചെയ്യാ വീട്ടില് ട്ടിലൊറ്റക്കാണ സമയത്തൊക്കെ ഡോറോളൊക്കെ മേലത്തെ ലോക്ക്ണ്ടല്ലോ കുറ്റി അത് പൊ ച്ചേക്കും. അപ്പൊ പിന്നെ അടച്ച്ണ്ടെ ലോക്ക് കുടുങ്ങൂലല്ലോ. അഥവാ ലോക്ക് കുടുങ്ങി പോയി അടീത്തെ കുറ്റീട്ട്ണ്ടെങ്ങി അവർക്ക് തുറക്കാൻ കഴിയില്ലല്ലോ. അവര് അടക്കാനല്ലേ അവര്ക്ക്‌ അറിയൊള്ളൂ അഥവാ അടീത്തെ കുറ്റിയൊക്കെ നീക്കിയിട്ട്ണ്ടെങ്കില് ആകെ അമ്മള് എടങ്ങറാവില്ലേ. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാറ്ള്ളത്
ഇങ്ങനെ നിക്കും ആരെങ്കിലും വാതില് തൊറക്ക് ണ്ണ്ടോ നോക്കി ന്ക്കും പൊറത്ത് ചാടാന്
അതെ അതെ അതെ ഓല് വാ പൊറത്ത് ചാടാൻ വേണ്ടിട്ട്. ഇപ്പൊ ഇതുവരെ ഇന്റെ എളേച്ഛന്റെ കുട്ടിണ്ടായിരുന്നു ഇന്റെ അട്ത്ത്
ആഹ്
ഇപ്പൊ അവൾടെ അവൾക്ക് ഇതേപോലെ രണ്ട് വയസ്സാണ്. അവര് ഒന്നിനയക്കൂല ഓളെ. അപ്പോ അവര് തിര് തിര്മ്പാ വേണ്ടീട്ട് ഇന്റെറ അടുത്ത് കൊണ്ടന്നാക്കിയതായിരുന്നു. ഇത ഇപ്പൊ പോയെള്ളു ആള് നമ്മള് അടുക്കളയില് ഞാ ഇതുവരെ കറി ഇതൊക്കെ വെക്കായിരുന്നു ആഹ് നമ്മള് കറിയൊക്കെ വെക്കാണെങ്കി മുളകും പൊടി ആണെങ്കിലും മഞ്ഞൾപ്പൊടി ആണെങ്കിലും ബോക്സൊക്കെ തൊറന്ന്ണ്ടെങ്കില് ആള് കാട്ട് കാട്ട്ച്ച്ട്ട് പറയും. എന്താണെങ്കിലും അവൾക്ക് കിട്ടണം. അജ്ജോ
കയ്യിട്ട് വാര്ല്
കട്ടായോ ഇല്ലല്ലോ ആഹ് ഓക്കെ ഞാൻ കട്ടായി വിചാരിച്ച് പെട്ടെന്ന് കണ്ടപ്പൊഴേ സംസാരിച്ചു ഒരു ഫ്ളോയൽ അങ്ങനെ വര്യായിരുന്നു. പിന്നെ എന്തൊ ക്കെ ഇന്നിട്ട് ഭാക്കിള്ള പണികളൊക്കെ ഒത്ങ്യോ?
ഉം ഒരു വിതം പ്പൊ പണിയൊക്കെ കഴിഞ്ഞു അവിടെന്താന്ന് മീൻ ഇണ്ടോന്നത്ത്
ആഹ് അവിടെ മീന് എന്നും മീനേ പറഞ്ഞില്ലേ മസ്റ്റാണ് മീന ക്കെ വേറെ ദിവസണ്ടാവും അല്ലെങ്കി ബീഫോ വെള്ളിയഴ്ചക്ക ആയിട്ട് ബീഫോ ഒക്കെ ഇട്ടാങ്ങും ഏഹ്
ചിക്കൻ മേടിച്ചുല്ലേ.
ആഹ് നമുക്ക് ചിക്കന്റെ ഷോപ്പുള്ള ആളാണ് ചെറിയത് ചിക്കൻ സ്റ്റാൾ നമ്മ ഇടക്കൊക് ക്കെ അങ്ങനെ നല്ല സ്ഥിരം ഇല്ല്യ ട്ടൊ വല്ലപ്പോഴൊ ക്കെ മേടിക്കാറുണ്ട് അത് അങ്ങനെ നന്നല്ലല്ലോ വിചാരിച്ചിട്ട് എന്നാലും കഴിക്കാറുണ്ട് എപ്പൊഴും ചിക്കൻ കഴിച് പർഞ്ഞ് എന്നും എന്റെ മോൻക്കൊക്കെ രാവിലൊക്കെ ഉച്ചത്തേക്കൊക്കെ ആണെങ്കിലും മീൻ കൂട്ടാനേ പറ്റുള്ളൂ ഗ്രീൻ പീസ് ചെറുപയറ് കടല അങ്ങനൊന്നും വെച്ചാ മോൻക്ക് പറ്റൂല. അപ്പൊ ഞാൻ പറയും ഇനി മുതല് ഞാൻ ചിക്കനൊന്നും കൊണ്ടെര്ണ്ട പറയും ഉപ്പച്ചീനോട്. അല്ലെങ്കി മീൻകറി വേണം അവൻക്ക് അങ്ങനെ അങ്ങനെയിട്ട് അവനൊന്നും കഴിക്കൂല. അപ്പൊ ഇന്ന് ഗ്രീൻ പീസ് വെച്ചിട്ട് ഞാനത് കഴിച്ചോളന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചിട്ടാണ് മോൻ പോയിട്ടുള്ളത് അപ്പൊ വല്ല്യ കൊഴ പ്പൊണ്ടല്ല അങ്ങനെ കഴിച്ചോളും അത് കാരണം കുട്ടി ഒന്നും കഴിക്കൂല. ഓൻക്കൊന്നും പറ്റില്ല പച്ചക്കറി ആണെങ്കിലും കറിത്തെ കഷ്ണൊക്കെ എടുത്തിട്ട് ആ വെള്ളം മാത്രേ ഒഴിക്കുള്ളൂ. ഒരു പയർ ഉപ്പേരി അണെങ്കിലും തോരനാണെങ്കിലും ഒന്നും കഴിക്കൂല. മോൾക്ക് പിന്നെ മീൻ വേണം ചിക്കൻ വേണംന്നൊന്നുല്ല അവൾക്കൊരു തൈരോ. അല്ലെങ്കി എന്തേലും സോയാബീന് പൊരിച്ചതോ അങ്ങനൊക്കെയാണ് അവൾക്ക്ഷ്ടം.
ഉം
ആഹ് അവിടുത്തെ ആൾക്ക് ഉപ്പാക്കാണെങ്കിലും അങ്ങൻതന്നെയാണ് അവരുടെ ഉപ്പാക്ക്.
ആഹ്.
മീം വേണെന്നൊന്നുല്ല. തൈര് അല്ലെങ്കിൽ ഇവെള് ഞമ്മള് അവരെ വിചാരിച്ചിട്ട് എല്ലാം കൂട്ടാന്കളും കറികളൊക്കണ്ടാക്കും. ചെലപ്പം പറയും എനക്ക് തൈ ര് മതി ചോറിന് വെറും തൈര് ഉപ്പിട്ടിട്ട് കഴിക്കും അത് കഴിക്കാൻ വേറെ ടേസ്റ്റ് ആണത്. ഇപ്പ പറയണ്ട് മനുഷ്യ ഇങ്ങക്കും വേണ്ടിട്ടാ ഞാന് നിങ്ങളുള്ളല്ലെ ഇതൊക്കെ ഇണ്ടാക്കിയത് എന്നിട്ട്ങ്ങള് കഴി കഴിക്കാത്തത് രാത്രി ഞാൻ കഴിച്ചോളെ രാത്രി ആവുമ്പോ തൈര് കഴിക്കാൻ പറ്റൂല്ലല്ലോ. രാത്രി ഞാൻ കഴിച്ചോളാന്ന് പറയും എന്നിട്ട് നമ്മള് അവരെ ഒരാള വിചാരിച്ചിട്ട ഞമ്മള് ഇണ്ടാക്കണെ നമ്മക്ക് ഇതാണെന്നുണ്ടെങ്കി നമ്മളൊരു തക്കാളി താളിച്ചിട്ടാണെങ്കിലും നമ്മള് ഇതാക്കും. അപ്പൊ ഇന്ന് ഞാന് ഇന്നലൊക്കെ കുമ്പളങ്ങ കൂട്ടാന് ഇന്നലെ മിഞ്ഞാന്ന് മീൻകറി എന്നും ഇതായിട്ടൊരു മടുപ്പ് അപ്പൊ ബ്ട കടുക് ട്ടിട്ട് തക്കാളി മാത്രം ഒരു താളിച്ചിട്ട്. സ്കൂൾക്കൊക്കെ പോയിരുന്ന സമയത്ത് ഞാനത് എപ്പൊഴും കൊണ്ടയിരുന്നു എനക്ക് നല്ല ഇഷ്ടാണ്. അത് ഇവിടെ ഹസ്ബന്റിനും ഇഷ്ട്ടാണ് അപ്പൊ ഇന്നിപ്പോ. അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇപ്പം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിപ്പോ പറയണ ഇടേല് ഓർമ്മ വന്ന് ഗ്യാസ് ഓഫ് ആക്കട്ടെ വെച്ചിട്ട് പൂവാണ്. ചില സമയത്ത് നമ്മൾ എന്തിനേലും നിന്ന ചില കാര്യങ്ങൾ മറക്കും മറന്ന് പോവും ആ ഇന്നാള് ഇതേപോലെ. ചോറടുപ്പത്ത്ച്ച് ഊറ്റിട്ട് വെള്ളം ഒന്ന് വാർത്താൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചതാണ് ഞാൻ മ റന്നു പോയി ഞാൻ റൂമില് അങ്ങനെ ഇരുന്നിട്ട്. അറിയാതെ എങ്ങാണ്ട് ഉറങ്ങി പോയിട്ടുണ്ട് എനിക്ക് വയർ വേനായിട്ട് പീരയഡ്സിൻ്റെ വയർ വേദനയായിരുന്നു. സഹിക്കാൻ വയ്യാത്ത വേദനയായിട്ട് ഇൻജെക്ഷന് ഒക്കെ എടുത്തുവന്ന് ഞാൻ അതില് അങ്ങനെ മയങ്ങിട്ടു പോയി ഇഞ്ചെക്ഷൻ എടുത്ത് വന്നപ്പോ ഒന്ന് സമാധാനം അപ്പൊ ഉറങ്ങിപ്പോയി. വന്ന് നോക്കുമ്പോണ്ടടോ അടിൽ ചോറ് കരിഞ്ഞിട്ട് ആ പാത്രം ഡെവറല്ലാ അട ക്കെ പറ്റി പിടിച്ണ് അങ്ങനെ കരിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ ചെയ്യണ് വേറെ ചോറ് വെക്കണ്ടി വന്ന്. ഏഹ്
ഗ്യാസ് ഫുള്ളിലിട്ട പോയിനെ
ഇല്ല ഇല്ല നമ്മള് സിമ്മിൽ ചെറുതാക്കിയിട്ടെന്നെ കുറെ സമയം ഇരുന്ന്ക്കാണ് ഞാൻ ൻ്റെ പെയിനൊന്നങ്ങനെ മാറി പറിയാതെ അവിടെ കടന്നപ്പഴേ
ആഹ് ക്ഷീണം കൊണ് ക്ഷീ
കടന്നിട്ട് ഒന്ന് കൊറഞ്ഞോ ആ ഉറങ്ങിപ്പോയിക്ക പിന്നെ ഉണന്നിട്ടാണ് ഞാൻ അറിയുന്നത് നോക്കണം അപ്പൊ പതുക്കെന്നെ ഇരിക്കണൊളളു ഇരുന്ന് ഇരുന്നിട്ട് അടീണ്ട് കരിഞ് ണ് കട്ട പോലെയി ചോറൊക്കെ കര്യുമ്പം ലക്ഷണക്കേടാന്നൊക്കെ പറയും ചെലര് പക്ഷെ നമ്മൾ മനപ്പൂർവം ചെയ്യുന്നല്ലല്ലോ അറിയാതെ സംഭവിച്ചു പോകുന്നേണ് അങ്ങനൊക്കായിട്ട് എന്നും ഹോസ്പിറ്റലിൽന്ന് നീച്ച് പോരാൻ നേരല്ല എന്നും ഓരോരോ അസുഖങ്ങളായി ട്ട് കുട്ടികൾക്കല്ലെങ്കിൽ ഉമ്മാക്കോ എനിക്കോ ഒക്കെആയിട്ട് ഇൻക്കാണെങ്കി ഉപ്പൂറ്റുവേദനായിട്ട് സഹി ക്കാൻ വയ്യാത്ത വേദനാണ് കൊറച്ചു നേരം അഞ്ചോ പത്തോ മിനിറ്റ് നേരം നമ്മൾ കട്ടിലോ കെടക്കെ ഇരിക്കെ എന്തേലൊക്കെ ചെയ്ത് നീച്ചാ പിന്നെ കാല് കുത്താൻ വയ്യാത്ത വേദന കൊറെ എല്ല് ഡോക്ടറൊക്കെ ആയിട്ട് കാണിക്ക്ണുണ്ട് കാണിച്ചപ്പോ അവര് പറഞ്ഞു ടെസ്റ്റുകളൊക്കെ ചെയ്ത് കുഴപ്പൊന്നുല്ല നീർ കെട്ടാണ് നീര് പറഞ്ഞത്രേ കാലിന് കുറെ ടെസ്റ്റായി ചെയ്യണ് ഹോമിയോയിൽ കാണിച്ചു ആയുർവേദം ഉഴിച്ചിലിന് പോയി അപ്പോഴൊക്കോര് പറയണ്ട് നീർ കെട്ടാണ് നീരെറക്കാണ്ന്ന് അപ്പൊ അവസാനം സാധാ വേറൊരു എം ബി ബി എസ് സാധാ ഒരു ഡോക്ടർ കാണിച്ച് അവിടെ എല്ലാർക്കും മാറുണ്ട്ന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട്പ്പ ഉപ്പൂറ്റിക്ക് ഒരു ഇഞ്ചെക്ഷനൊക്കെ എടുത്തിട്ട് അൽഹംദുലില്ലാ ഇപ്പൊ കുറ ച്ച് സമാധാനം തോന്ന്ണണ്ട് ഉം അങ്ങനൊക്കെ ആയിട്ട് മാറട്ടെ എല്ലാരും ദുആ ചെയ്യി
അതെ
പിന്നെ വേറെന്തൊക്കെ
വേറെന്തൊക്കെണ്ട് ങ്ങൾ സിനിമയൊക്കെ കാണോ
ഹലോ കേൾക്കുന്നില്ലേ
ആ സിനിമയൊക്കെ കാണലുണ്ടോ സിനിമ സീരിയൽ പാട്ട് അങ്ങനെയൊക്കെ
അള്ളാ സിനിമ ഒന്നും പണ്ടൊക്കെ നമ്മൾ ചെറുതിലായുന്ന സമയത്തൊക്കെ സിനിമക്കൊ ആ പ്രായത്തിലത് കാണാനൊര് ഇൻട്രസ്റ്റ് ആയിരുന്നു ഇപ്പൊ പിന്നെ കുട്ടികളും മക്കളൊക്കെ ആയപ്പോ നമ്മള് ഫോണെടുത്താ അതിന്റെ മുന്നേ അവർക്ക് വേണം അപ്പം ഞാൻ ഫോണിനൊക്കെ ഒന്ന് കുറച്ചുണ്ടായിരുന്നു അങ്ങനെന്താ വെച്ചാൽ ഫോണ് റിങ്ങ് ഫോണ് കണ്ടാ മോളൊക്കെ കരയായിരുന്നു ഫോണിന് വേണ്ടീട്ട് എന്നിട്ട് ഞാന്പ്പം ഫോണ് സൈലൻറിലാക്കിടേരുന്നു അതാ മോൾ ഉറങ്ങിയ സമയത്ത് അല്ലെങ്കി ഇടക്കൊക്കെ മോളില്ലാത്ത സമയത്ത് ഫോണിങ്ങനെ നോക്കും ആരെലും അടിച്ചിണ്ടോ ആരെലും അടിച്ചിട്ടുണ്ടോ അങ്ങനെ അടിച്ചിട്ടുണ്ട്ന്നുണ്ടെങ്കിൽ അവളെ കാണാതൊക്കെ തിരിച്ചടിക്കയായിരുന്നു മോൾ ഫോണ് കണ്ടാ കരയും അങ്ങനെന്നും പ്പൊന്നും വലുതായില്ല ഇപ്പൊ ചൊ അന്ന് പറഞ്ഞാൽ മനസ്സിലാവേണ്ട പ്രായവർക്കായിട്ടുല്ലല്ലോ ഇപ്പൊ പിന്നെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവേണ്ട പ്രാ പ്രായക്കായി തരാറഞ്ഞ് പത്ത് മിനിറ്റ് ന്ന് പറഞ്ഞ് ഞാൻ കൊടുത്താല് ആ സമയാആയി കഴിഞ്ഞ്ണ്ടെങ്കിൽ ഞാൻ ങ്ങ